കേക്ക
കേൾക്കുന്നില്ലെ.
ആഹ് കേക്ക. അപ്പ രാവിലെ എത്ര മണിക്ക് പോണൊ ഇപ്പോ.
രാവിലെ എനിക്ക് ഇവിടന്ന് ഒരു എട്ടര, ഒക്ക എട്ടരയുടെ ബസ്സിന് പോണം എട്ടരയല്ല. എട്ട് ഏട്ടേ ക്കാലൊക്കെ ആവുമ്പം പോണം. ഇന്നാലെ ഒമ്പതേ മുക്കലാവുമ്പൊ അവിടെത്തുള്ളു.
ഓ പോലൊത്തിരി വൈക്യാലും കൊഴ് ആ ഒരു സമയം മതിയല്ലോ. വളരെ നേരത്തെ ഒന്നും പോണ്ടല്ലോ.
ആ ഒരു ടൈമില് പോണം. പക്ഷെ ആ സമയത്തൊക്കെ പിള്ളേര് സ്കൂള് പോണ ടൈംമാണല്ലോ.
ആഹ് അത് ശെരിയ.
അപ്പൊ അവിടെ എത്തി കഴിഞ്ഞിട്ട് നമുക്ക് യൂണിഫോമൊക്കെ ആണേ. അപ്പ അവിടെ എത്തിട്ട് നമ്മൾ യൂണിഫോമക്കെ മാറണം. അത് ആ പാന്റും. ടീഷർട്ട്വാണ്. അപ്പ വീട്ടിന്നായിട്ട് പോവാൻ പറ്റ്. റ്റൂല. ഒന്നാമത് നമ്മുടെ ഏര്യേല്ള്ളവരൊക്കര് വെളിച്ചം വെക്കാത്ത ആൾക്
അതാണ് ഈ പ്രശ്നം. ഈ വെളിച്ചം വക്കാത്ത സ് സ്ഥലത്ത് താമസിക്കുമ്പൊ ഉള്ള ഒരു ബുദ്ധിമുട്ട്. അത് എന്നെ കല്യാണം കഴിച്ചു വിട്ട ഭർത്താവിന്റെ സ്ഥലം അങ്ങനത്തെ സ്ഥല ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളരു സംഭവം അനങ്ങാൻ പറ്റൂല. അ നമ്മള് ഇതൊക്കെ ഒരു ഈ ഓരോ സ്ഥലങ്ങള് എല്ലാം കേരളത്തിലാണ്ന്ന് പറഞ്ഞിട്ട് കാര്യ ഇല്ല. ഓരോ സ്ഥലത്തിന്റെ ഒക്കെ ഭുധ് ചെലപ്പോ ഒരു പഞ്ചായത്ത് അങ്ങോ ഒരു പാലത്തിന്റെ അപ്പുറം ഇപ്പുറം. പറയുമ്പ തന്നെ അതിന്റെ ഒരു വ്യത്യാസം. സത്യം പറഞ്ഞ എന്നെ സംബന്ധിച്ച് അങ്ങൻ തന്നെ പറയണം. ഒരു പാലത്തിന്റെ അപ്പുറം വേറെ ജില്ലേണ്. എങ്കിലും ആ പാലത്തിന്റെ അപ്പുറം ഇപ്പഴും പുരോഗമിച്ചിട്ടില്ലന്നുള്ളാണ് സത്യം. അതാണ് ഭയങ്കര കഷ്ടവാണ്. ആഹ് ആ. അതാണ് നമ്മുക്ക് താമസിക്കുന്ന ഓരോ സ്ഥലങ്ങള്. ഊ ഒന്നും പറയണ്ട. പണ്ട് ഇതുപോലെ ഇന്റെ പരിചയത്തിലൊരു മാമ ഇണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ പറയും. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളുടെ എന്റെ ഭർത്താവിന്റെ പാപ്പാട സ്ഥല അപ്പൊ അവിടുന്ന് മാറിയിട്ട്. ഇപ്പൊ വേറെ സ്ഥലത്ത് ഇപ്പ വാപ്പാട ഭർത്താവിന്റെ ഉമ്മാടെ സ്ഥലത്താണ് ഇവര് താമസിക്കുന്നത്. സ്ഥിര വായിട്ട് ഇവിടെയാണ്. അപ്പൊ ആ വഴിയൊക്കെ ഞ ഞങ്ങള് വാപ്പാടെ സ്ഥലത്ത് കൂടെക്കെ പോന്ന സമയത്ത് ഇങ്ങനെ മാമാടെ കൂട്ടത്തിൽ പോയപ്പം. ആ പഴയ അവിടെ ഉണ്ടായിരുന്നൊരു സമയത്തുള്ള ഓർമ്മക്കെ പുള്ളി ഇങ്ങനെ പറയണം. അപ്പൊ ഇങ്ങനെ ഞാൻ പറ ഞാൻ ഇവ്ടെ ഞാനിങ്ങനെ പറ്ഞ്ഞ്. നമ്മള് വീട് വെക്കുമ്പൊ ഇവ്ടെ വെന്ന് വീട് വെക്കാ ഇവ്ടെ താമ്സിക്കാംന്ന് പറ്ഞ്ഞ്. അപ്പം അമ്മാഹ് ആ അമ്മ ഇപ്പൊ ഉള്ള സ്ഥലം വേണ്ട ഇവരൊക്കെ പിന്നിം കൊറ് ഇവ്ടെനിക്കാന്ന് പറഞ്ഞ് അപ്പൊ ഈ മാമന്റെട്ത്ത് പറഞ്ഞു എന്റെ ഭർത്താവ്ണ്ട് അപ്പ പിന്നെ മാമ പറഞ്ഞ് ഓ ഇവടെയൊക്കെ ഭയങ്കര പൈസയാണ് മോളേ ഒരുബക്കറ്റ് നമ്മള് നമ്മ്ടെ വീട് വീടിന്റെ അട്ത്ത്ന്ന് ബക്കറ്റ് ഒരു അറുപത് രൂപക്കൊര് ബക്കറ്റ് വേടിക്ക്മ്പോ ഇവ്ടെ നൂറ് രൂപക്കാ ബക്കറ്റ് വിക്കണേ എന്ന്പറഞ്ഞാ കൊറച്ച് പൈസയുള്ള ആളുകളാണ് എന്നുള്ളതാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ മാമാട് ത്ത് പറഞ്ഞ് കൊറച്ച് പൈസ നമ്മക്കാദ്യം ചെലവാവുങ്കിലും അങ്ങനെള്ള സ്ഥലത്ത് ജീവിക്കുന്നതാണ് നല്ലത് അപ്പൊ പയ്യെപ്പയ്യെ നമ്മളും അത്പോലെതന്നെ ആവാൻവേണ്ടിശ്രമിക്കും അല്ലെങ്കില് ഈ ഇപ്പൊള്ള സ്ഥലംന്ന് പറഞ്ഞ്കഴിഞ്ഞാല് നമ്മളെ അന്തസ് അമ്പത് രൂപക്ക് ബക്കറ്റ് വാങ്ങിക്കുമ്പോൾ നാപ്പത് രൂപയുടെ ബക്കറ്റ് കണ്ടിട്ട് എന്താമേടിക്കാഞ്ഞേന്ന് ചോദിയ്ക്കണ സ്ഥലാണ് അപ്പ അപ്പ നമ്മൾ അതെ അതാണ് അപ്പ നമ്മൾ നമ്മളും അതനുസരിച്ചന്നെ അഡ്ജസ്റ്റെയ്ത് ആ ഒര് ജീവിത ത്തിലേക്ക് നമ്മളും പോയ്പ്പോവും.
ഞാനിങ്ങനെപറയും വീടൊക്കെ വെക്കുമ്പോ എന്നെങ്കിലും കൊറച്ച് വെളിച്ചവൊള്ള സ്ഥലത്ത് വെളിച്ചവല്ല ആളുകൾക്ക് മന സിന് വെളിച്ചോള്ള സ്ഥലത്ത് അതെ വെക്കണംന്ന് കാരണം നമ്മള് പിന്നെപോട്ടെ നമ്മള് പോട്ടേന്ന് പറഞ്ഞാ നമുക്കും ഇപ്പോ അധികം പ്രായോംന്ന്വായിട്ടില്ല എങ്കിലും ഇനി നമ്മൾടെ മക്കളൊക്കെ വളർന്ന് വര്ണാണ് ആ വീട്ടിലായ്രിക്കൂലോ അവരൊക്കെ ഇനിതാമസിക്കാനും
സത്യം അയിനാദ്യത്തെ നമ്മള് താമസിക്കണ പോലെല്ല ഇപ്പത്തെ മ ക്കളൊക്കെ കൊറേ മാറ്റണ്ട് അവര്ടെ ഡ്രസ്സിംഗാണെങ്കിലും അവര്ടെ ചിന്തകള് ഒക്കെ പക്ഷെ ആദ്യത്തെ ആൾക്കാര് അവ്ടെത്തന്നെണ്ട് ഇപ്പൊ എന്റെ ഹസ് ബൻ്റ് എന്റെ എന്റെ ഭർത്താവ്ന്ന് പറഞ്ഞാല് ഞാനും അവരും രണ്ട് വയസ്സിന് ഡിഫറെൻസേള്ളു
ഓഹ് ഓഹ് ഓഹ്
പക്ഷെ അവർക്ക്ന്ന് പറഞ്ഞാല് ഞാനെന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പുള്ളിക്കാരൻ അവര് ഒരു പറ്റ ഒര് ഓർത്തഡോക്സ് ടൈപ്പ് ഇപ്പഴും ഏഹ് പാന്റൊന്നും യൂസ് ചെയ്യാതെ വെള്ളയും വെള്ളയും ഷർട്ടും മുണ്ടൊക്കെട്ട് നടക്ക്ന്ന ഒര് ടൈപ്പ്
ആഹ് കൊള്ളാം കൊള്ളാം
ആഹ് ഞാനെങ്ങോട്ട് ഞാൻ ഇങ്ങട്ട് പോവാണേ മൂപ്പരങ്ങട്ട് പോവും അപ്പൊ അപ്പൊഞാ നമ്മള് പ്പോ ശെരിക്കും ഞാൻ വർക്കെയ്യുമ്പോ ന്ന് വെച്ചാ ഞങ്ങക്ക് അവ്ടെ കൊറച്ച് അത്യാവശ്യം മേയ്ക്കപ്പൊക്കെയിട്ട് നന്ന് നല്ല എപ്പളും നമ്മടെ ഫേസ് നമ്മടെ മുഖൊക്കെ നല്ല പ്ലെസന്റായിരിക്കണം
രിക്കണം ഉം
ആഹ് അപ്പമ്മള് എന്തെയ്യും ലിപ്സ്റ്റിക്ക് അങ്ങൻത്തെ സാധനങ്ങളൊക്കെ യൂസെയ്യും
യൂസെയ്യണം ഓഹ്
അത് നിർബന്ധാണ്.
ആഹ് ആഹ് ആഹ് ആഹ് അല്ല അതാണ് ഒര് ജോലിക്കത് വേണംന്ന് പറഞ്ഞ്ടത്ത് നമുക്കൊന്നും ചെയ്യാൻപറ്റൂല
ഞാനൊര് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളം അത് ഉപയോഗിച്ചുപയോഗിച്ച് അത് ‌ശീലായി ഇപ്പ സത്യത്തില് നമുക്കൊന്ന് പൊറത്തേക്ക് എറങ്ങണെങ്കില് ആ ലിപ്സ്റ്റിക്കിട്ടീലെങ്കില് ഒരു കോൺഫിഡൻസമ്മക്ക് കിട്ടൂലാ
കിട്ടൂല ഉം
അപ്പ നമ്മളത് എട് ഇട്ട് ശീലായി പക്ഷെ ഞാനാണ് ഈ നമ്മുടെ ഈ നാട്ടില് ഞാനാണ് ആ ഇടാൻ തൊടങ്ങിയതന്നെ അന്നേര സകലൊരൂ കുറ്റം പറഞ് കണ്ണേ ഴുതി ലിപ്സ്റ്റികൂട്ട് നടക്കും നടക്കും നടക്കുന്നും പറഞ്ഞ്ട്ട് ‌ പക്ഷെ എനിക്കത് തോന്നിയില്ല ട്ടോകാരണം
ആഹ് അതെ ഇപ്പ ഐന് സത്യം പറഞ്ഞ ഇപ്പ അതാരാചെയ്യാത്തെ എല്ലാവരും തന്നെ അതൊക്കെ തന്നെ ചെയ്യണ്ട് ചെയ്യാ ത്തവര്ണ്ട് ഇല്ലാന്നല്ല
പ്പ എന്നെ കുറ്റം പറഞ്ഞോരൊക്കെ ഇപ്പടുന്നുണ്ട്
ആഹ് അവരും അവരുടെ മക്കളു ടുന്നുണ്ടാവും
ആഹ് ഞാനാണ് കൊറച്ച് മോഡേണായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇടുവാരുന്നു എന്റെ കെട്ടോൻക്ക് പറ്റൂല ഒന്ന് ബാക്കിയുള്ളവർക്കും പറ്റൂല ആം അപ്പം അവരെന്തയ്യും ഇവരൊക്കെ പറയാർന്നു. മൂപ്പരോടും പറയും മൂപ്പര് പിന്നെ മൂപ്പര് ന് ന്നോട് യൂസ് ചെയ്യണ്ടാന്ന് പറഞ്ഞാലും ബാക്കിയുള്ള മുമ്പന്ന് അങ്ങനെ നമ്മളെ കുറ്റാക്കി പറയില ഏ എന്നോട് അങ്ങനെ പറഞ്ഞാലും ആഹ് അപ്പോ ആ പറഞ്ഞ ആൾക്കാര് അതായത് ഉം കൊറച്ച് മോഡല് ഡ്രസ്സൊക്കെട്ട് കഴിഞ്ഞ് അവരിപ്പോ ആ ഇന്ന കുറ്റം പറഞ്ഞ അവരിപ്പോ ജീൻസും ഷർടൊക്കെ ഇട്ടോണ്ട് നടക്കണ്ട് ഞാൻ ചോയി ക്കും ന്നിട്ട് ട്ടി ഞാനവരോട് ചോയിക്കൂല ഞാനല്ലാതെ പറയും കെട്ടിയനോടക്കെ ആഹ് ട്ട്യോനോട് ഞാൻ പറയും ഇപ്പ വര്ക്ക് ഇതാര് ക്കും ഇത് ഒരു പ്രശ്
ഇപ്പൊരു ഒരു കൊഴപ്പോല്ല പ്രശ്നം അങ്ങനെയും കൊറെ ആളുകളെല്ലാനാട്ടിറ്റും
ആഹ് ഇപ്പ എല്ലാരു ഒരേ പോലെ ആയിട്ടുണ്ട്
അതെ അല്ല ഇതൊക്കെ ഇനി പോകെ പോകെ ഇതൊക്കെ നമ്മൾ ഇനി പണ്ടൊക്കെ നമുക്കിതൊരു ക് നമുകൊരു സദസ്സിലൊക്കെ രുന്ന് പറയാൻ പറ്റുവമായിരുന്നു അങ്ങനെ ചെയ്യര് തു ഇങ്ങനെ ചെയരത് പക്ഷെപ്പനിഇനൊന്നുംഅത്പറ്റോ ന്നില്ല ഓരോരുത്തർക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്തോ അതോ വര്ക്ക് ഇഷ്ടമല്ലെങ്കിൽചെയ്യു ല. ആഒരവസ്ഥയിലാണ് എല്ലാം പോകുന്നത്. പിന്ന ഇത് ഇത് നമ്മൾടെ കൊഴപ്പ പ്പം കൊണ്ടല്ലേ ഞാൻ മനസ്സിലാക്ന്നത്‌നമ്മള ആരും വര്ത് ന്നതല്ല നമ്മള്ശരിക്കുംപറഞ്ഞാജീവിക്കണം എല്ലാവർക്കുംരു വിചാരംഇണ്ട് ഈ പ്രായമായവരാണ് ഭൂമി മുമ്പോട്ട് കൊണ്ടോണേന്ന് അല്ല ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ ഇപ്പൊ വളർന്നു വരുന്ന അതായത് ഇപ്പൊ രു പ്പ സ്കൂളിലും കോളേജിലുംഒക്കെ പഠിക്കുന്ന പിള്ളേരാണ് ഈ ഭൂമിനെ മുമ്പോട്ട് ഇപ്പൊ കൊണ്ടുക്കോണ്ടിരിക്കുന്നത് അവര്ടെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റൈല് അവരുടെ ഒരു ജീവിതം വെച്ചിട്ടാണ് നമ്മൾ അതെങ്ങനെ നമ്മുക്ക് വരണേന്നയിച്ച യിഞ്ഞാല് ഈ കുട്ടികള്ടെ മാതാപിതാക്കളായിരിക്കൂല്ലോ നമ്മള് ഏതെങ്കിലു ഒക്കെ വകേല് അവരുടെ മ നമ്മുക്കും അതിന്റെ ഒരു ആ ഒര് ഇൻഫ്ലുവൻസ് നമ്മളിലും വരും ഇങ്ങനെ ആണ് ലോകം മുമ്പോട്ട് പോണത് അല്ലാതെ ഈ അറുപത്
ആണ് ഇത് ഇപ്പം ഞാനെങ്ങനാണോ നടക്‌ ക്ക്‌ന്ന ആ ഒരുബേസിലാണ് എന്റെ മോള് നടക്ക വല്യമോള് അവള ത്യാവശ്യം എന്നെ പോ പോലെ തന്നെ ഓക്ക് ഇ ഇപ്പത്തെ ട്രെൻഡിന നുസരിച്ച് പോകുന്ന കുട്ടിയാണോള്
അതെ യതെ അല്ല അത് പക്ഷെ അത് പക്ഷെ അവളത്ചെയ്യുന്നുണ്ടെങ്കില വളത് ആരും തുറിച്ച് നോക്കിട്ട് കാര്യല്ല കാരണം അവൾടെകൂടെള്ള എല്ലാരും അത് ചെയ്യുന്നുണ്ടാവും. കാലം മാറിയിലേ അതാണത്
ആദ്യമൊക്കെ ഞാന് ലിപ്സ്റ്റിക്കൊക്കെട്ട് ഇറങ്ങുന്ന സമയത്ത് എല്ലാരും ഇന്നെ ഇങ്ങനെ എന്തോര് വിചിത്ര ജീവിനെ കാണുന്ന പോലെ നോക്കാരുന്നു ഞാൻ പിന്നെ മൈൻഡ് ചെയ്യൂലട്ടോ ഓവറായിട്ട് ഇടൂല അത് ഏകദേശം അതേ നമുക്ക് പറ്റുന്ന ടൈപ്പുള്ള ഷെയ്ഡ് ഇണ്ടാവല്ലോ
ഓഹ് ഓഹ് ഓഹ്
അതായത് ഭയങ്കര ഡാർക്ക് റെഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യൂല
പിന്നെ ഇപ്പം എല്ലാരും ഇതൊക്കെ ഇടുന്ന കൊണ്ട് തന്നെ ആർക്കും സത്യം പറഞ്ഞ ആരും അതാ ഞാനീ പറഞ്ഞത് ഈ വെളിച്ചെത്താത്ത സ്ഥലത്താണ് ഇതൊക്കെ ഇപ്പോഴും നോക്കാ സമയള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞ നമ്മള് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആരും നോക്കൂല്ല കാരണം
ഇല്ല പുറത്തേക്ക് ഇറങ്ങുന്ന സകലരും യൂസ്
ഇത് തന്നെ ഇതു തന്നെ പിന്നെ നമക്ക് ഇപ്പൊ ഒരാളെ മാത്രമായിട്ട് നോക്കാനുള്ളൊരു സമയം ഇല്ല പിന്നെ നോക്കുന്നവരെല്ലായിടത്തും നോക്കിക്കൊണ്ടേ ഇരിക്കും
ഇത് എന്തെലും ചെയ്തോട്ടെ നമ്മള് നമ്മളെ ഇഷ്ടം അവരവരിഷ്ടം നമ്മളിപ്പോ ഒരാളെ ഏഹ് ലൈഫിലും കേറിട്ട് കളിക്കേണ്ട അല്ലെങ്കിൽ അഭിപ്രായം പറയേണ്ട ആവശ്യം നമുക്കില്ലല്ലോ
ഇല്ല ഇല്ല അതെ പക്ഷെ ഇതിന്റെ ഒക്കെ പേരിൽ ജോലി കളയണ്ടായിരുന്നു ജോലി
ജോലി അതിന്റെ പേരിലല്ല കളഞ്ഞത് ജോലിന്ന് പറഞ്ഞാല് ആഹ് എന്റെ പിള്ളേര് വീട്ട വീട്ടിലെത്തിക്കഴിഞ്ഞാല് അമ്മച്ചി എന്തയ്യും മതർല്ലോ എന്തയ്യും ആ ആൾക്ക് വന്നപ്പോ തന്നെ കുളിക്ക ച്ച് മാറ്റി ആ അപ്പ തന്നെ ഫുഡൊക്കെ കൊടുത്ത് വീ ലടങ്ങി ബുക്കൊക്കെടുത്ത് വായിക്ക പഠിക്ക പിന്നെ കുറച്ച് കഴിഞ്ഞാല് പിന്നെ നിസ്കരിക്ക ഓതാ അങ്ങനെ.. നമ്മളെ ഒരു പ്രാർത്ഥന കാര്യങ്ങൾ ഒക്കെ ചെയ്യാ പുറത്തിറങ്ങി കളിക്കാൻ പോകാൻ പറ്റൂല
ആഹ്
ഒരു വീട്ടിലേക്ക് പോവുന്നതും ഇഷ്ടല്ല അത് ആഹ് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒന്നും ഒരു വീട്ടിലേക്ക് ഇപ്പം ഇങ്ങനെ അടുത്ത വീടുകളിലൂ അലഞ് നടക്കുന്നത് അങ്ങനത്തെന്നും താല്പര്യല്ല അവരുടെ വീട്ടിൽ അവിടെ കയറി ഇവിടെ കയറിയൊന്നുംഷ്ടല്ല അപ്പം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവര് നീറ്റിലിരിക്കണം എപ്പോഴും കുളിച്ച് മാറ്റി സുന്ദരികളായിരിക്കണം അതാണ് പോളിസി എന്റെ മോൾക്ക് അത് പറ്റൂല
ആഹ്
ഓൾക്ക് ഇങ്ങനെ എങ്ങനെ അവളുടെ ഫ്രണ്ട്സിൻറെ അടുത്തേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോണം ഇങ്ങനെ ഈ പൂ
ആഹ് ആഹ് പറ്റൂല പക്ഷേ ഈ ഞാൻ ചോയിക്കണ അപ്പൊ ഈ അല്ല ഇപ്പൊ മോള് ഒമ്പതിലല്ലേ പഠിക്ക ക്ക്ണേ
അതെ അല്ല ഇവളിത്ര ആയിട്ടല്ലാരുന്നു അന്ന് അഞ്ചില് ആറിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവരിങ്ങനെ പിടിച്ചു വെച്ചപ്പോ അവൾക്ക് കളിക്കാൻ പോകുന്ന സമയാണല്ലോ എനിക്ക് സത്യത്തില് ഇഷ്ടം വീട്ടിലിരിക്കുന്നതാണ് പക്ഷെ മോ മോക്കത് പറ്റൂല ഓൾക്ക് അവിടെള്ള കുട്ടികളെ ഇവിടെള്ള കുട്ടികളൊ ക്കായിട്ട് കൂടെ പോയി കളിക്ക
അതിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റു ല്ല പിന്നെ പിള്ളേര് ഓരോരുത്തരും ഓരോ തരക്കാരല്ലേ അതിപ്പോ നമുക്ക് നമ്മളിങ്ങനെയാണ് അവരെങ്ങനെയന്ന് പറഞ്ഞട്ട് ഒരു കാര്യല്ല ചിലപ്പോ രണ്ടാമത്തെ കുട്ട ട്ടി ചിലപ്പോ പുറത്ത് പോയില്ലന്നും വരും
രണ്ടാമത്തതും ആദ്യം ആന ഇറങ്ങാത്ത കുട്ടിയായിരുന്നു ഇപ്പം അവളും വീട്ടിൽ കേറൂല ഞങ്ങള് വീട് മാറിയതിന് ശേഷം ആഹ് ഉമ്മന്റെ ഉപ്പന്റെ ഒന്നും റെസ്ട്രിക്ഷൻസ് ഒന്നുല്ല
ഇല്ല ഓഹ് അപ്പൊ ഇവരുടെ വീടിന്റെ അടുത്തൊന്നും ദൂരയിലാണോ വീട്?
ഏഹ് ഒരു മൂന്നാല് വീടപ്പറാണ് പശ് ആഹ് അത്രേള്ളൂ ഒരു മൂന്നാല് വ് ആഹ് നാല് അഞ്ച് വീടപ്പറം. അത്രേ മാറ്റള്ളൂ അപ്പൊ ഇവര്ക്ക് ഏഹ്. അങ്ങനെ പെട്ടന്ന് വര് അങ്ങോട്ടും ഇങ്ങട്ടും എറങ്യാലൊന്നും കാണൂല ഇവടെ അടുത്തേക്കൊന്നറങ്ങ കാണൂല പിന്നെ ആഹ് വീടിന്റെ താഴെള്ള വീടുകളിലൊക്കെ പോയി കയിഞ്ഞാ മാത്രേ കാണൂ. അപ്പ വിളിക്കുന്നേ മോളെ അയിച്ചു വിട്ടതാണോന്ന്. ചിട്ട് കാരണം ഒന്നാമത് പലരുങ്ങനെ വീട്ടില്. കേറി പിള്ളേർ അതും ഇതും തൊട്ടുണ്ടാക്കിയൊക്കെ ഇങ്ങനെ ഓരോരുത്തരും പറയണേ കേക്കൊല്ലോ. ആഹ് അതൊന്നും ഇഷ്ടല്ല നമ്മളെ മക്കള് എന്തിന് ബാക്കിള്ളോലെ വീട്ട് കേറി. ട്ട് എന്തിന് പറയിപ്പി
ആഹ് അത് അതിലൊരു ഇന്നാ അതിലൊരു ശരിണ്ട്.
ന്നിട്ട് എനിക്ക് സത്യത്തില് അതാണ് ഇഷ്ടം എനിക്ക് നമ്മളെ വീട്ടില് ഇ പിന്ന അത് ഞാന് തൊട്ട അടുത്ത വീട്ടിലേക്ക് പോലും ഞാൻ പോവൂല. അത്യാവശ്യ എന്തെങ്കിലൊക്കെ ഇണ്ടെങ്കില് അറങ്ങാന്നല്ലാണ്ട്.
അതെ ഇപ്പഴൊക്കെ എല്ലാരും അങ്ങനെ തന്നെണ്. ഒന്നാമത് നമ്മുടെ വീട്ടിലെല്ലാം കിട്ടുന്ന്ണ്ട് പണ്ടൊക്കെ എന്ന് പറയുമ്പോ ഈഹ് നേരം പോക്കിന് വേണ്ടിട്ടാണ് ആളുകള്. പറപ്പറൊക്കെ പോയിരുന്നത് ഇപ്പൊ നേരമ്പോക്ക് നമ്മളുടെ കൈ. കയ്യ് തന്നെ ഇണ്ട് ആഹ് ആഹ് വിളിചാ വിളിച്ചാ.